ആഹ് പ്പ ശെരിയായില്ലേ.
ആഹ്.
ആഹ് എന്താ പണീണ്.
ഉം ഏഹ്.
എന്താ ചെയ്യണത് ചോയിക്കാ.
ഇപ്പ എന്താ ചെയ്യ്ണേന്നോ.
ആഹ്.
ആഹ് വെറുതെ ഇരിക്കാണ് എന്തൊക്കെ? ആ ചായകുടിച്ച് ഇങ്ങള് കുടിച്ചോ?
ആഹ് ചായകുടിച്ചു.
ചായക്ക് ഇന്ന് എന്തേയ്നി
ഞങ്ങള് ബേക്കറി കൂട്ടിട്ട് ചായകുടിച്ചു.
ഉം ഇവിടീ അങ്ങൻതന്നെ.
ആഹ് എന്താ ഉച്ചക്കെന്താണ്ടാക്കി.
ഉച്ചക്ക് ഇന്ന് കല്ല്യാണണ്ടേനി അപ്പൊ അവിടെ പോയപ്പോ ബിരിയാണിതിന്ന്.
ആഹ് അപ്പൊ ഇഞ് രാത്രിക്ക് ഇണ്ടാക്കേണ്ടി വരൂല്ലെ.
രാത്രിത്തേക്ക് ഉള്ളൊതെക്കെണ്ട് ഇന്നല്ത്തെ ഒക്കെണ്ട് അതൊക്കെ തട്ടികൂട്ടാ വിചാരിച്ച്. ഏഹ് ഇന്ന് അവിടേക്കെ നല്ല വെയിലേന്യോ.
ആഹ് ഇവ്ടെ ഉച്ചക്ക് ശേഷം നല്ല വെയിലാ ഉച്ച വരെ മഴണ്ടായിരുന്നു ഉച്ചക്ക് ശേഷം.
ഏഹ് ഇവിടന്ന് രാവിലെ തൊട്ടേ നല്ല വെയിലാണ്.
ഏഹ് അതോണ്ട് നല്ല സുഖായിലെ കല്ല്യാണം അടിച്ച് പൊളിച്ചിലെ.
ആഹ് പക്ഷേ പൊറത്തെറങ്ങീട്ട് ഭയങ്കര ചൂട്. വെയിലായിട്ടേ മഴക്കാലാണ്ന്ന് തോന്നല്ല വെയിലിന്റെ ചൂട് തട്ട് ട്ടീറ്റ് മയക്കാലാണ്ന്ന് തോന്ന്ണില്ല.
നല്ല ചൂട്ള്ള വെയിലാണ്.
ആഹ് നല്ല ചൂട് ഇണ്ട് ഞമ്മക്ക് പൊറത്തേക്ക് എറങ്ങുമ്പളാണല്ലോ വെയിലിന്റെ ചൂ ചൂട് അതികറിയാ.
അതെ, അതെ ഉള്ളിലിരിക്കുമ്പോ അതറീലല്ലോ.
ഇല്ല്യാ അറിയൂലാ. പിന്നെ വീട്ടില് ആരൊക്കെ ഇള്ളേ.
ഇവിടെ ഇപ്പം ഞാനും മോളും ഒള്ളൂ. ചെക്കന്മാര് രണ്ടാളും പിന്നെ ഭർത്താവും പൊറത്ത് പെയ്ക്കുണു.
ആഹ്.
ഹും ആഹ് ഒറ്റപ്പെരകാരത്തിയാ.
ആഹ് ആയ് ശെരി.
ഇങ്ങളോ
ഏഹ് ഒറ്റക്കല്ല എളച്ചനും അമ്മായിമ്മയൊക്കെണ്ട്
ആഹ്
ഉം
ഞമ്മക്ക് ആരും ഇല്ല എളാച്ചിനും അമ്മായിമ്മയും ഒക്കെണ്ട് അവരൊക്കെ എളച്ചൻ വേറെ പോയിക്ക്ണ് അപ്പം അമ്മയിമ്മ ഇപ്പം അവിടെ. ഉള്ളത് അവൻ ഇവിടെ നാട്ടിലില്ല രണ്ട് കുട്ടിളും അവളും മാത്ര ഒള്ളൂ അപ്പൊ തുണല്ല അപ്പം അവിടെയാണ്
ആഹ് ആഹ്
ഞങ്ങൾക്ക് പിന്നെ ഇൻ്റെ ഇക്ക ഇവിടെ നാട്ടിലുണ്ട് പിന്നെ ചെക്കന്മാരൊക്കെ വലുതായിരിക്കുണു അപ്പൊ തോണ ഇണ്ട് അവള് വിരുന്ന് പോവുമ്പോ ഇമ്മ ഇങ്ങട്ട് വരും അങ്ങനെ ഉം അങ്ങനെ അങ്ങനെ തട്ടിക്കൂട്ടി അങ്ങനെ പോകുണ്ട്
ഇന്ന് ഉച്ചക്കെന്തേ വെച്ച്
ഉച്ചക്ക് മീൻകറിണ്ടായിരുന്നു പിന്നെ ഞാൻ ഇഡ്ലിയാണ്ടാക്കിയത് ഉച്ചക്ക് രാവിലെ ഇഡ്ലിണ്ടാക്കി ചോറ് വെച്ചു അപ്പം ഇന്ന് ഇക്ക രാവിലെ നേരത്തെ പോയി
ആഹ്.
അപ്പോ ഞാനിവിടെ ഇഡ്ലി ഉണ്ടാക്കിനി മീന്കറി ഇഡ്ലി നല്ല ഇഷ്ടാ മൂപ്പർക്ക്.
ഉം.
അപ്പൊ അത്ണ്ടായിരുന്നു രാവിലെ അത്ണ്ടാക്കിയപ്പോ ഇൻകൊരു സമാധാനംല്ല അപ്പോ കൊർച്ച് മാവ്ട്ത്ത് മാറ്റി വെച്ചു.
ആഹ്
അപ്പൊ നോക്കുമ്പോ. അവർ ഉച്ചയ്ക്ക് വന്നു നേരത്തെ വന്നു അപ്പം ഞാനതുണ്ടിക്കി ഞാൻ ഇഡ്ലി ഉണ്ടാക്കി തെർട്ടെ ചോയ്ച്ചപ്പം ആഹ് പറഞ്ഞു. അപ്പൊത്ണ്ടാക്കിയപ്പോ കുട്ടികൾക്കൊക്കെ അത് മതി ചോറങ്ങനെ. ന്നെ ഇരിക്ക്ണു അയിലൊരു കൈല് ഇട്ടിട്ടില്ല.
ഹോ.
എല്ലരും ഇഡ്ലിം പിന്നെ. ചട്നിയും മീൻകറിം കൂട്ടി തിന്നു.
നല്ല അരിയിട്ടാണോ വെക്കല്? ഉം. റേഷൻ കടേത്തെ അരിയാവുമ്പം പിന്നെ.
റേഷൻ കടേത്തരി ഞാന് ഞാൻ പകുതി വേവിനു ഊറ്റും ഒരു പകുതി ഞമുക്കരു പാകത്ത് വേവുണ്ടല്ലോ ഒരുപാട് അളിഞ്ഞ പിന്നെ നമ്മക്ക് അത് ബാക്കിയായി ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഞാനും അങ്ങനെ തന്നെ ഒരു പാകത്തിന് കൊറെ ഊറ്റു ഊറ്റുമ്പോ ആഹ് കഞ്ഞിവെള്ളം ഒഴിവാക്കി. ക്കെയാണ് വേറെ വെള്ളം പാർന്നു ഊറ്റിയാല്.
ആഹ അപ്പൊ ചോറ് കെടുകെടുന്ന നണ്ടാവും ഒരു കേടും വരില്ല.
ആഹ് നല്ല വൃത്തിൽ കി ട്ടും ചോറ് ഞമ്മക്ക് അങ്ങൻത്തന്നെ ഊറ്റല്. അല്ലാഞാൽ ഇത് കട്ട പോലെ ആകുമ്പോ എന്തോ പോലെ തിന്നാൻ കഴിയൂലല്ലോ.
ആഹ് തിന്നാനും കഴിയൂലാ പിന്നെ ബാക്കിണ്ടെങ്കിൽ നാളെക്ക് ഒന്നിനും പറ്റൂലാ.
ആഹ് പറ്റൂല്ല.
ഉം ഞാനപ്പം ഫ്രിഡ്ജ് കേറ്റി ഒന്നും കൂടി ബലം വെക്കും അപ്പോ രാവിലെ ബാക്കിണ്ടെങ്കി ഇട്ത്ത് തളപ്പിച്ചൂറ്റും.
ഉം.
കളയൂല ന്തായാലും ചോറ് കളയൂല എന്താച്ചാ ഞമ്മക്കതൊരു എടങ്ങേറാണ്.
ആഹ് ശരിയാണ് വ ഇന്റെ ഇല്ല്യാ ഇന്റെ പുതിയാ ക്ക് ഭയങ്കര ദേഷ്യാണ് എന്തെങ്കിലും ക്കെ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ മൂപ രന്നും ഒഴിവാക്കാൻ സമ്മയ്ക്കൂല്ല ഫ്രിഡ്ജി എന്നും തൊർന്നോക്കും എ പഴയതെന്തെങ്കിലും ഇട്ടേച്ചുനോ ഇട്ടേച്ചുനോന്നേ.
ആഹ്.
എത്ര ഇതാക്കിയതാണെങ്കിലും ചോറൊക്കെഞ്ഞ് കെറ്ച്ച് വേവേറിയാലും പറയും അത് വെള്ളം തളപ്പ തളച്ചിട്ട് അയ്ക്ക് ഇട്ട്ങ്ങാണ്ട് വേം ഊറ്റിയാ മതി അപ്പൊ ഒന്നും ആവൂലറിയും.
ആഹ് അങ്ങനെ പറയ്ണേക്കെല്ലാവരും ഇവിടെ ഒരു ചേ ഇന്റെ തൊട്ട വീട്ടിലൊരു ചേച്ചിണ്ട് അവര് പറിം. ചോറ് ബാക്കി വന്ന അവര് പൊന്നിയരിയിട്ടിട്ടാത്രെ വെക്ക അവര് ബാക്കി വന്ന് ചോറ് വള്ളം തളപ്പിച്ചി ഇത് വള്ളം തളക്കുമ്പോ അയ്ലൊരു കല്ല് ഉപ്പ്ടുത്രെ ഇന്നിട്ട് ആഹ് ചോ ചോ ഈ ചോറിനെ അയ്ല്ക്കാണ്ടിട്ടിട്ട്. ആഹ് ചൂട് കേറു ചൂട് കേറുന്നോടു കൂടെ അങ്ങനെങ്ങ് വാർത്ത് വക്കത്രെ. ന്നിട്ട് മ്മളെ ഈ അരിപ്പക്കൊട്ടല്ലേ ഇറ്ച്ചിക്കോ ട്ടന്നൊക്കെ പറയില്ലേ അയ്ല് കൊട്ടി വെക്ക. അപ്പോ നല്ല ചോറാവും ആഹ്. ഞാൻ തളപ്പിച്ചൂറ്റല ഉം. തളപ്പിച്ചിട്ട് വാർക്കലാണ് കാരണം ഇവടെ ഊറ്റലില്ല വാർക്കലാണ്
ആഹ് ഇവള് ഊറ്റല്ലാണ് കൊട്ട കൈയിലോണ്ട് ഇതാക്കും
ഞമ്മള് കുടുക്കേക്കങ്ങട്ട് കമത്തി വെക്കും അല്ലെങ്കി ഇഡ്ലി ചെമ്പോ കുക്കറോ ആഹ് ഞാൻ ഇന്റെ കല്യാണം കഴിഞ്ഞന്ന് മുതലും ഞാൻ വാർക്കലെന്നെ ഊറ്റിയിട്ടില്ല
മ്ഹ്
അത്യാവശ്യ ഇപ്പൊ പെട്ടെന്നൊക്കെ ച ആർക്കെങ്കിലും ചോറു വാണെങ്കി കൊ ട്ട കൈല് ഇങ്ങനെ ഊറ്റിട്ട് പരത്തീട്ട് അങ്ങനെ ചൂടാറ്റിയിട്ടാണ്ട് പാത്രത്തില് കുട്ടിയൾക്കങ്ങെ നേരം വെഴ്ക്കിയാലൊക്കെ അങ്ങനെക്കെ ചെയ്യും ഞാൻ ഉം വേറെ എന്തെക്കെ ന്ന്ട്ട്
വേറെ ഇങ്ങനെ പോണ്താ
പിന്നെ രാത്രി ആവുമ്പളേക്കിനും മീൻ കറി മീൻ പൊരിച്ചതും ചോറൊക്കെണ്ട് ഇഞ്ഞി ചോറ് വാണ്ടാത്തോല് അപ്പൊ ബ്രെഡും മീൻകറിം തിന്നോട്ടെ
ആഹ് ആഹ്
അങ്ങനെക്കെ പോകും ഇത്പ്പം ഇണ്ടാക്കാന്ന് പറഞ്ഞാ നമ്മളെന്നെ ഒക്കെ ചെയ്യേണ്ടേ നമ്മക്കൊരാള് ചെയ്ത് തരാനൊന്നും ഇല്ലല്ലോ
അൻല്ലാ അപ്പൊ അമ്മക്ക് മടിയാവും ചെയ്യും
അപ്പൊ ദേഷ്യം വരോള്ളു
ആഹ്
ആഹ് ചെലെ സമയത്ത് നമ്മക്ക് എല്ലാം ചെയ്യാ നല്ലെ ഒരിത്ണ്ടാവും ചെല്പ്പോ ആഹ് ചെലപ്പോ ഇങ്ങട്ട് ഭ്രാന്തു പിടിക്കു
ആഹ്
അട്ക്കളേല് നിക്കുമ്പോ
ഉംഹ്
ഇക്കി പിന്നെ മീൻ കറിയൊക്കെ കെട്ടിയോൻ വെക്കും മീൻ കറി വെക്കും മീൻ പൊരിക്കും മീനൊക്കെ നേരാക്കി കൊടുത്ത് മസാല ഊട്ടി കൊടുത്ത ഒക്കെ ചെയ്തരും
ആഹ് അവടിം അങ്ങൻത്തന്നെ സഹായെക്കെ ചെയ്തരും അങ്ങൻത്തൊര് ഇതൊന്നുല്ല
മ് എന്താ വേറെ എന്തെക്കെ